ഹലോ കേൾക്കാവോ
ആഹ് കേൾക്കുന്നുണ്ട്
കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം
ഉം മായ ഇപ്പൊ ഇന്ന് ഇങ്ങെ രാവിലെ ചെറുതായിട്ട് പെയ്തിട്ടൂ
ആഹ് എണീറ്റട്ടില്ലേ ചായ കുടിച്ചോ ഹലോ
ചായ കുടിച്ചോ ചോയ്ക്കോ ഹലോ ഹല ആഹ് കേൾക്കണ്ട് ചായൊക്കെ കുടിച്ചോ ചോദിക്കോ
ചായ കുടിച്ചിട്ടില്ല കുടിച്ചാന് ആവണള്ളൂ
ഭക്ഷണക്കെ റെഡിയായോ
ആഹ്
സൗണ്ട് ഉണ്ട്ട്ടാ സൗണ്ടൊക്കെ പ്രശ്നമാവും സൗണ്ടല്ലാത്ത ടൈമിലേ
സൗണ്ട് കേക്കുന്നില്ലന്നോ
അല്ല ചെറുതായിട്ട് പുറത്തുന്നുള്ള സൗണ്ട് അവിടെന്ന് കേൾക്കണ്ട് പറയേ പാത്രത്തിന്റെ ഒക്കെ ചെറുതായിട്ടുള്ള സൗണ്ട് ഭക്ഷണം റെഡിയായോ?
ആഹ് ഇന്ന് ഉപ്പുമാവാണ്
ആഹ് അതുകൊണ്ട് വേഗം ആവൂലേ ആഹ് എന്തൊക്കെ വിശേഷം ഭർത്താവ് കുട്ടികളൊക്കെ
കുട്ട്യാൾ ഒന്നെള്ളൂ
ചെറിയ കുട്ടിയ
ആഹ് അതെ
എത്ര വയസായി? ആ ഭർത്താവോ? വർക്ക്‌ ആണ് ജോലി ക്ക് പോയോ?
ഇല്ല പോയിട്ടില്ല ഒരു ഒമ്പേണി ഒക്കെ ആവും.
ആ ആ ടൈമുണ്ട് അപ്പൊ ലെ
ആഹ്.
ഏഹ് കുട്ടി എണീറ്റോ
ആഹ് കുട്ടി എണീറ്റ് ക്കണേ
ആ ആ വീട്ടില് വേറെ ആരൊക്കെയ ഉള്ളത്
വീട്ടില ഇവിടെ ഇമ്മ ഇപ്പാ പിന്നെ മൂത്തച്ചി മൂത്തച്ചൻ പിന്നെ ഓല കുട്ടി പിന്നെ ഞാൻന്റെ ഭർത്താവ് എന്റെ കുട്ടി പിന്നെ ഒരു എളേച്ഛൻണ്ട് ഇമ്മന്റെ മ്മണ്ട്.
ആളുകൾ ഒക്കെ ഉണ്ടുലെ
ആ ആളുകളൊക്കെണ്ട് നിങ്ങാരൊക്കെയുണ്ട്?
എനിക്ക് മൂന്ന് മക്കള്. പിന്നെ ഇവിടെ ഉമ്മണ്ട് ഹസ്ബന്റ ഇവിടെ നാട്ടിലില്ലഓല് പുറത്ത പുറത്ത
ആ ശരി ഗൾഫിലാണോ?
ആഹ് സൗദിയിലാണ് മക്കള് രണ്ടാള് മദ്രസൽ പോയി ഒരാള് പോവാ നിക്കണണ്ട് എട്ട് മണിക്കാണ് മദ്രസ
ആഹ് ആഹ്
മ് വേറെ എന്തൊക്കെ വിശേഷം?
വേറെ എന്താ സുഖമായിട്ടു പോണ് കയ്യാനായില്ലേ
ഉ
ആഹ്